കേക്ക
ആഹ് കേക്കാം
ആഹ് എന്ത് വിളിച്ചേ?
ഇന്നത്തെ പോസ്റ്റിങ്ങക്കെ എങ്ങനെ ഉണ്ടായിരുന്നു.
ഇന്നത്തെ പോസ്റ്റിങ് കൊഴപ്പല്ല ഇന്ന് പേടിച്ചക്കെയാണ് പോയത്.
നമ്മടെ അവിടെയാണെങ്കിൽ ഏഹ് നിങ്ങള് ആദ്യമേ പോയില്ലേ. അപ്പ ആദ്യം ചെന്ന കൊറേ പേര് ആ സാറ് പറഞ്ഞെങ്‌ എൻ ഐ സി യൂ ല് വിട്ടേ അത് കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് നമ്മൾ രണ്ടുപേരെ എങ്ങണ്ടേ ഉണ്ടായിരുന്നെ അങ്ങനെ നമ്മൾ രണ്ടുപേരേഗുടി സി ഡി സി എവിടെ നിക്കാൻ പെ സി ഡി സി ഈസ്റ്റ്ൽ നിക്കാൻ പറഞ്ഞ് അങ്ങനെ നമ്മൾ കൊറച്ച് താ ഈസ്റ്റ്ല്
ഓഹ് ഓഹ്
ഈസ്റ്റിൽ തന്നെ സി ഡി നിങ്ങൾ എൻ ഐ സുൻ്റെ് ഫ്രെണ്ടിലായിരുന്നു ന്ന് നമ്മള്
പക്ഷെ ഞാ കണ്ടില്ലല്ലോ നിന്നെ
ഹോ ഓഹ് ഞാൻ ഗോപികനെ കണ്ട് അഭിരാമീനെ കണ്ട് എല്ലാരെ കണ്ട് നിന്നെ മാത്രം കണ്ടില്ല അപ്പ ഞാൻ വിചാരിച്ചു ഇനി ഇവള് ഒ പിടിയില അങ്ങനെ ഇട്ടെ അതാണ കാണാത്തെ എന്ന് വിചാരിച്ച്
അല്ലല്ല ഞാൻ ബ്രേക്കിന് ഇറങ്ങിയില്ലിന്ന്
ഞാനും ബ്രേക്കിനൊന്നും എറങ്ങില്ല ഞാന് ഈസ്റ്റ്ൽ തന്നെ നിന്നത അവിടെ പ്രത്യേകിച്ച് പരിപാടി ഒരു പേഷ്യന്റ് പോലും വന്നില്ല. ഇന്നാണെങ്കി അവിടത്തെ മാം റൗൺസിനും പോയില്ല അപ്പൊ ചുമ്മാ ഇരിക്കലായിരുന്നു. ന്നട്ട് നമ്മൾ അവിടെ വന്ന് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് അഞ്ചു മാം വന്നിട്ട് ചോയിച്ച് ആഹ് വൈവ പറയാനുള്ളതൊക്കെ എടുത്തോണ്ട് വാ അപ്പൊ നമ്മള് എന്തെങ്കിലും പഠിച്ചാ ഞാൻ പറഞ്ഞേ ഇല്ല മാം ഞാൻ പഠിച്ചില്ല. ആഹ് എങ്കി ഒരു കാര്യം ആഹ് അപ്പൊ ആഹ് അപ്പൊ പറഞ്ഞ് ആഹ് എങ്കിൽ പിന്നെ നിങ്ങളെ ക്ലിനിക്കൽ ഡയറി എടുത്തിട്ട് വാ. ഞാന് ക്ലിനിക്കൽ ഡയറി കറക്റ്റ് ചെയ്യട്ടെ. അപ്പം ഞാൻ ക്ലിനിക്ക അറിയാ അപ്പം ഞാ എനിക്കറിഞ്ഞൂടാ അപ്പാ നമ്മള് പറയും നമ്മളിപ്പോ ഓബിജി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതാ നമ്മളിവിടെ ഒബ്ജക് ക്റ്റീവ്സ് മാത്രേ ഒള്ളൂ വേറൊന്നുല്ല അതാണെങ്കി എന്റെല് ഒബ്ജക്റ്റീവ്സ് പോലും ഇല്ലായിരുന്നു
ഓഹ്
അന്നിട്ട് പിന്നെ എന്തര് ചെയ്ത് മാം നോക്കി എന്നിട്ട് പറഞ്ഞ് ആഹ് നിങ്ങൾ ലോക്ക് ബുക്ക് എടുത്തോ ഞാൻ ഡേറ്റ് ഇട്ട് തരാ നാളെ എന്തരാണ് പഠിക്കാനുള്ളത് ഞാൻ ഡേറ്റിട്ട് തരാം അപ്പം ഞാൻ പറഞ്ഞു ഓക്കേ എന്ന് പറഞ്ഞ് ഞാന് ലോഗ് ബുക്ക് എടുത്തോണ്ട് കൊടുതപ്പോ എനിക്ക് കുറെ ഇൻജെക്ഷൻസ് ഡേറ്റ് ഇട്ട് തന്ന് അവന് അതൊന്നും അല്ലാതെ ദൂരെ എവിടേ ഡേറ്റിട്ട് കൊടുത്തിട്ട് ചോയിച്ച് ഓ ഫ്രഷ് സാധനമാണല്ലേ അപ്പം ഞാൻ പറഞ്ഞ് ഇല്ല ഒരെണ്ണം പറഞ്ഞ് ആഹ് അപ്പൊ അവൻ്റെ നോക്കിയപ്പോ അവൻ രണ്ടെണ്ണം പറഞ്ഞേക്കന്ന് ആഹ് തന്നേക്കാളും ബെറ്ററ് ആഹ് ആഹ് തന്നേക്കാളും ബെറ്റർ ആണ് ഇവൻ അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ.
എടീ നമ്മള് എനിക്ക് തോന്നണെ നിങ്ങളെ അടുത്തായിരിക്കും ഫസ്റ്റ് വന്നത് എന്നിട്ടാണ് നമ്മളെ അടുത്ത് വന്നെ അപ്പം അവിടെ ചെന്നപ്പോ നിങ്ങളേല് ബുക്കിലൊന്നും ഇല്ല അപ്പൊ നമ്മളെടുത്ത് ഇവിടെ വന്നപ്പം ഓ അവരെ കാണൂലന്ന് മനസ്സിലായി
ഓഹ്
അതാണ് സംഭവം ഞാനും ആലോചിച്ച് ഇവര് വന്നിട്ട് നമ്മളെടുത്ത് പറഞ്ഞ് ആഹ് ആഹ് പ്രിന്റ് എടുത്തു കൊണ്ടാ പ്രിന്റ് എടുത്തു കൊണ്ടാ വൈവ അറിയോ അപ്പൊ ഞാനിങ്ങനെ മാമിങ്ങനെ കണ്ണിങ്ങനെ പൊക്കി അറിയോ അറിയോ അപ്പൊ ഞാൻ പറഞ്ഞ് ഇല്ല മാം നമ്മള് പഠിച്ചില്ല മാം നാളെ പഠിച്ചോണ്ട് വെരാ ആഹ് എന്നാ എടു ടുത്തോണ്ടു വാ എടുത്തോണ്ടു വാ എന്ന് പറഞ്ഞ് പോവും
അന്നിട്ട് ഇങ്ങനെ ഓ നിങ്ങക്കിന്ന് ഓ ഓറിയൻ്റെ ഓറിയൻറ്റേഷൻ ആയിരിക്കുവല്ലേ ഇത്രയും നാള് കിട്ടിയതൊന്നും പോരെ ഇന്ന് ഓറി അന്നിട്ട് അനശ്വരയൊക്കെ അവിടെ സ്റ്റാ മറ്റേ ലോജ് ചെന്ന് കേറിയപ്പാ മറ്റേ എം എസ് സി ഇപ്പൊ പഠിക്കുന്ന ആ ഒരു ചേച്ചി ഒണ്ടായിരുന്നെന്ന് അപ്പൊ ഈ മാം ഇങ്ങനെ പറഞ്ഞ് ഓ ഇവരൊ ക്കൊന്നും വൈവയൊന്നും പറയാൻ വയ്യ ഇവര്ക്കൊക്കെ ഇന്ന് ഓറിയന്റേഷൻ ആയിരുന്നെന്നാണ് ഇവര് പറയുന്നേ എന്ന്
അയ്യോ
പിന്നെ അനശ്വര പറഞ്ഞ് വിഷ്ണു സാറ് കൊഴപ്പയില്ല വിഷ്ണു സാറിന് അങ്ങനെ സീനൊന്നും ഇല്ല ആഹ് എന്തോന്ന് സാറ് വന്നിങ്ങനെ നിക്കും എപ്പഴും കോർണറി തന്നെ നിക്കും പിന്നെ സാറ് അവിടെ നിന്ന് തന്നെ വൈവ പഠിച്ച് പറയാൻ പറഞ്ഞന്ന് മറ്റേ കൊറെ അസസ്മെന്റുകളൊണ്ടല്ലോ ടോൻഡലറിന്റെ ഇൻഫന്റിന്റെ അങ്ങനെ അവര് രണ്ടെണ്ണം പഠിച്ചു പറഞ്ഞ് കൊറെ ക്വസ്റ്റ്യൻ ചോദിക്കും അന്നിട്ട് ഫൈൻ്റ് ഔട്ട് ഫൈൻ്റ് ഔട്ട് എന്നും പറഞ്ഞ് പിന്നും പിന്നും പോയി നോക്കാൻ പറയും സാറിന്ന് സെറ്റായിരുന്നു കൊഴപ്പൊന്നും ഇല്ലാരുന്ന് സാറിന് കൂട്ടൊന്നും ഇല്ലാത്തോണ്ടേ
ഓഹ് സാറൊണ്ടായിരുന്ന് അപ്പൊ ഞാൻ കണ്ടില്ല സാറിനെ
നമ്മള് അവിടെ വന്നില്ല എൻ ഐ സി യുവില് മാം ആണ് സാറ് പീഡിയാട്രിക് കോണറും പി ഐ സി യു ആണ്.
ഓക്കെ ഓക്കേ പി ഐ സി യൊണ്ടോ
ആഹ് ഈ എൻ ഐ സി യു നിക്കുന്നോര് ഹെൽത്ത് എഡ്യൂക്കേഷൻ ചെയ്യേണ്ടല്ലോടി നാളെ ഒന്നും ഇനി അ നമ്മക്ക് ഈ ആഴ്ച്ച കഴിഞ്ഞിട്ട് ചെയ്താ പോരെ?
എനിക്കത് അറിഞ്ഞൂടെടി നമ്മുക്ക് നമ്മളും കൂടെ അല്ലല്ലോ ഇട്ടേക്കണെ ഗ്രൂപ്പ് ബിന്നല്ലേ ഇട്ടേക്കുന്ന ഗ്രൂപ്പില്
ആണാ ഗ്രൂപ്പ് ബി ആണോ ഹെൽത്ത് എഡ്യൂക്കേഷൻ ചെയ്യാൻ വേണ്ടി ഇട്ടേക്കുന്നെ ഞാൻ കണ്ടില്ല
ഗായത്രി ഒരു മെസ്സേജ് ഇട്ടിട്ടുണ്ട് ഗ്രൂപ്പ് ബിക്കുള്ള കൊറേ കാര്യങ്ങളാണ് ഇട്ടേക്കുന്നത് പക്ഷെ അതില് നമ്മള് വരുവൊ എന്ത് എനിക്കറിഞ്ഞൂടാ അതിനാത്ത് മൂന്ന് വൈവ പടിച്ചിട്ട് വരാനാ ഇട്ടേക്കുന്നെ
ആഹ് അത് മറ്റെവരാ അല്ലാതെ എൻ ഐ സി യു നിക്കുന്ന ഇപ്പൊ നമ്മള് ഹെൽത്ത് എഡ്യൂക്കേഷൻ എടുക്കെണല്ല നമ്മള് എൻ ഐ സി യു കഴിഞ്ഞിട്ടല്ലേ ഹെൽത്ത് എഡ്യൂക്കേഷൻ എടു ക്കേണ്ട
എന്നാ അത് കഴിഞ്ഞിട്ട് മതി ഇപ്പ ഇത ആരും ആർക്ക് എടുത്ത കൊടുക്കാൻ കുഞ്ഞു പിള്ളേർക്കൊ ചിലപ്പോ സാറ ഓ പി ഡി ൽ എടുപ്പിക്കും
ആഹ് അതെനിക്ക് അറിഞ്ഞൂടാ ഇന്ന് ഇവിടെ ഇവള്മാര് പ്രിന്റ് എടുക്കാൻ പോണെന്നും പറഞ്ഞ് പോയി അപ്പൊ ഞാൻ വിചാരിച്ച് ഏ എന്ത് നാളെ പ്രസെന്റ് ചെയ്യാൻ പറഞ്ഞു ആരടുത്തെങ്കിലും. നമ്മളടുത്തൊന്നും പറഞ്ഞില്ല ഇനി എൻ ഐ സി
നാളെ അല്ലല്ല നാളെ ഏവിയേറ്റ്സ് പ്രൊസീഡ് ആക്കാൻ പറഞ്ഞ്
എല്ലാരും
ഡാനിയാ മാമിന്റെ
ഓ ഡാനിയ മാംമിന്റെല്ലേ പറഞ്ഞോള്
പക്ഷെ എനിക്ക് അറിഞ്ഞൂടാ നമ്മളെയാണ് ഗ്രൂപ്പ് ബിന്നാണ് ഇട്ടേക്കുന്ന ടുമോറോ ഇറ്റ്സ് എൽഫ് ഓൾഷുഡ് അങ്ങനെ ഇട്ടേക്കുന്ന ഇനി നമ്മളും വരുമോന്ന് എനിക്ക് അറിഞ്ഞൂടാ
നമ്മൾ വരൂലന്നാണ് എനിക്ക് തോന്നാ അറിയാൻ വയ്യ
അയ്യോ എനിക്കാണെങ്കിൽ വിഷ്ണു സാറിനാ സാറിനെ പ്രൊസീഡ് ആക്കിലെ പിന്നെ സീനാവും
എനിക്കും വിഷ്ണുസാറാണ് പക്ഷെ അതിലൊരു ഹോം മാനേജ്മെന്റ് ആഡ് ചെയ്യാൻ വേണ്ടി എനിക്ക് എഴുതി തന്നിട്ടുണ്ട് അപ്പ അന്ന് ആരോ കൊണ്ട് എഴുതിക്കൊണ്ട് കാണിച്ചപ്പ സാറ് പറഞ്ഞ് എവി ഏടും കൂടെ കൊണ്ട് വന്നാലേ ഞാൻ പ്രൊസീഡ് തരെയൊള്ളൂന്ന് പറഞ്ഞു അപ്പൊ ഞാൻ വിചാരിച്ച അപ്പൊ ഇനി കാണിക്കണ്ടല്ലോ- ഏവി ഏടുംണ്ടാക്കിയാലേ പ്രോസീഡ് തരൊള്ളൂ അപ്പൊ രണ്ടും കൂടെ ഒത്തു കാണിക്കാ
അത് സാറിനടുത്ത് എടുത്ത് പറയണം ല്ലെങ്കിൽ സാറ് പറയും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലാ
ആഹ സാറ് പറഞ്ഞ് - എന്ന് വെച്ചാ ഇത് ഏവേടും കൂടെ ഒണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് പ്രൊസീഡ് തരാന്ന് പറഞ്ഞ്
ആഹ ന്നാ കൊഴപ്പല്ല പിന്നെ നമ്മൾ നിന്ന് നിന്ന് ചത്തടി അയ്യോ -
ക്കാനോക്കെ പറ്റിയ
നിനക്കറിയാലോ ഞാൻ എടുക്കൂലാന്ന്-
ഔഫ് നീയും ആരും കൂടെ നിന്നാ-
ഞാന്ണ്ടായിർന്ന് ആവണി പിന്നെ അഭിരാമി ഗോപിക അപ്പർത്തായിരുന്നു
അഭിന ഒറ്റയ്ക്ക് നിന്നാ -
അഭിന അഭിന ആ അല്ലല്ല അഭിരാമി ഒറ്റക്കാ നിന്ന ആ ഐസൊലേഷൻലായിരുന്നു ഞാനും ആവണിയും ഒരുമിച്ചായിരുന്നു അവിടെ മറ്റെ ചേച്ചി ഉണ്ടായിരുന്നഡീ ഇ ലോറ ഗേൾല്ലേ ആ ചേച്ചിയാണോ ആ ചേച്ചി പാവാണുട്ടാ ഭയങ്കര പാവാണ്
ഓ ഇന്ന് നമ്മള അവിടെ നിന്നപ്പഴേ ഈ ചേച്ചിയുടെ ബാഗ് നമ്മളെവിടെയാണ് വെച്ചിരുന്ന കേട്ടാ അപ്പൊ അഞ്ചരയായപ്പോ ആ ചേച്ചി ഇങ്ങനെകേറിവന്നിട്ട് ചോയിച്ചു ഓ നിങ്ങള് ഫുഡൊക്കെ കഴിച്ചാ നിങ്ങൾ എപ്പ പോവാ അപ്പൊ ആ സംസാരം കേട്ടപ്പോ - എന്നിട്ട് നമ്മളിങ്ങനെ ആദ്യം വിചാരിക്കും ഓ ഒത്തിരി ഷോയായിരിക്കുന്ന് ഇങ്ങനെ വിചാരിച്ചിട്ട് ആ ചേച്ചി നല്ലോണം സംസാ ചാരിച്ച് അയ്യോ പാവാണല്ലോ ചച്ചേച്ച ഞാൻ സീരിയസായിട്ട് മനസ്സ് വിചാരിച്ചേള്ളൂ ചേച്ചി പാവാണന്ന്
എടി നമ്മളെ മോളെ മോനെന്നൊക്കെയാണ് വിളിക്കുന്ന ചേച്ചി ഭയങ്കര കമ്പിനിയാ-
ഏഹ് നമ്മളവിടെ ഇന്നൊരു ചേച്ചിയുണ്ട് ഐശ്വര്യ പോസ്റ്ററിനുള്ള ചേച്ചിയാണ് ഐശ്വര്യ ഹരി
ആഹ ഐശ്വര്യ ഐശ്വര്യ അറിയാ കണ്ണാടിവെച്ചയല്ലേ
ആ കണ്ണാടി വച്ച ആ ചേച്ചി കൊറെ കഥ കഥകൾ ഇങ്ങനെ പറഞ്ഞു അങ്ങനെയാണ് ഇങ്ങനെയാണ് ആ ചേച്ചിയെ കിംസില് അങ്ങനെ വേണ്ട പൊറത്ത് നോ പൊറത്ത് വേറെ എവിടെയെങ്കിലും നോക്കുന്ന് പിന്നെ ഈ ചേച്ചി എന്തുകൊണ്ട് ഇപ്പ ഈ കോളേജിൽ വന്നന്നൊക്കെ ഇങ്ങനെ കൊറേ കഥകളിങ്ങനെ പറഞ്ഞു
ആ ചേച്ചി പാവാണ്
ഓ
പിന്നെ അല്ലാതെ ഞാൻ പിന്നെ വേറാരോ ഷെറിന്മാം ആയിടക്ക് വന്നട്ടോ
ആ് നമ്മളെവിടെയും വന്നു ഈ ചേച്ചിനെ കാണാൻ വേണ്ടിട്ട് ഷെറിൻമാം വന്നാരുന്നു
അവിടെയും വന്നു വന്നിട്ട് നീ എന്താ ബ്രേക്ക് എടുക്കുന്നില്ലേന്ന് ചോദിച്ചു അപ്പ ചേച്ചി പറഞ്ഞ എടുക്കാം ഇവരെടത്തി കഴിഞ്ഞട്ട് ഞാൻ എടുത്തോള അപ്പപറഞ്ഞു അയ്യോ ബ്രേക്ക് എടുക്കടാ ഇനി എപ്പ എടുക്കും ക്കാ അപ്പോഴത്തേക്ക് അഞ്ചുമണിയായി
ഓഹ് അങ്ങനെ പിന്നെ ഇവര് പിന്നെ ഇവിടെ കഴിഞ്ഞിട്ട് പിന്നെ അങ്ങ് പത്തി പോവൂലേ അഞ്ചര ആവുമ്പോ എന്തോ പത്തി പോവുന്നാ നമ്മളവിടെന്ന് ചേച്ചി പറഞ്ഞത് അഞ്ചര കഴിയുമ്പോ അവരങ് മെയിൻ പത്തി പോവും പിന്നെ അവിടെയാണ് ചെന്നക്കേണ്ടത് പിന്നെ ഇവര് ഏഴ് മണിക്ക് എറങ്ങിക്കഴിഞ്ഞാൽ- ഏഴ്മണിക്ക്തന്നെഇവരക്ക് പോവാൻപറ്റും പറ്റൂല ഇവര് ആദ്യേഏതോരുരജിസ്റ്ററിൽ പോയി സൈൻ ഇടണം സൈന്ട്ട്കഴിഞ് കഴിഞ്ഞിട്ട് ആ സമയത്താര്ക്കും സ്റ്റാഫ്മാര് ഡ്യൂട്ടി കഴിഞ്ഞിട്ടറങ്ങുന്നത് അപ്പൊ ഇവരൊക്കെന്തോസൈനട്ണോക്കെ ഓത്താണ് പിന്നെഅത്കഴിഞ്ഞിട്ട്ഈപഞ്ച് ചെയ്യുന്നതുംഈസ്റ്റാഫുമാരുടെ കൂടെയാണ് അപ്പൊ ഈസ്റ്റാഫ് സ്റ്റാഫ് മാരൊക്കെ പഞ്ച്കഴിഞ്കഴിഞ്ഞാല് ഇവർക്ക് പഞ്ച്ചെയ്ത് കഴിയാൻ പറ്റുള്ളൂന്ന്അപ്പൊഇവര് കൊറച്ച്ലേറ്റ ആവും മൊത്തത്തിഇറങ്ങുമ്പഴേ എന്നച്ചാ ഏഴ്മണിക്ക് ഇറങ്ങോന്ന് പറഞ്ഞാല്ഏഴ്മണിക്ക് ഇവർക്ക് ഇറങ്ങാൻപറ്റൂല
ഓ മൻസിലായിമൻസിലായി പക്ഷെ അവിടെ നിന്ന ചേച്ചിക്ക് ചേച്ചിക്ക് വല്യഐഡ്യായൊന്നുല്ല അവിടെ എന്താ നമുക്ക്പിന്നെ അവിടെ പണിയില്ലല്ലോ
ആഹ് പിന്നെ എന്തോന്ന് ഏഴ്മണിക്ക് ഇനി നമ്മള്ളെന്തെങ്കിലും ചെയ്തോണ്ടിരിക്കണങ്കി അത്കപ്ലീറ്റ് ആക്കിട്ട് ഇറങ്ങാമോള അങ്ങനത്തെ കുറച്ച് നിയമങ്ങളാ നിയമങ്ങളൊക്കെ ഉണ്ടെന്ന്
അങ്ങനെക്കോണ്ടാ
ഓ അങ്ങനെയൊക്കെഉണ്ടെന്ന് പറഞ്ഞ് ആ ചേച്ചിടെ ഇത് കഴിഞ്ഞു ടൈം ഓ ഇവടെന്ന് അവിടെ എത്ര മണി മണ്ണിക്കണോ എത്തുന്നത്ആസമയെ ഴുതി സൈൻ വാങ്ങണം ഇന്ന് ആ ചേച്ചി എന്തോ രണ്ട് മുപ്പത്തിരണ്ടിനെങ്ങോണ്ടാ വന്നേ അങ്ങനെ അവിട്ത്തെ ഞാൻ ചോയ്ച്ച് എന്ത് താമസിച്ചെന്ന് ചോയ്ച്ചപ്പോ പറഞ് ഇന്ന് അവരൊക്കെ എന്തോ ഇൻഫെക്ഷൻ കൺണ്ട്രോളിന്റെ ഹാൻ ഹൈജീനാ അങ്ങനെഎന്തോ ക്ലാസ്സണ്ടായിരുന്നു അങ്ങനെക്ലാസ്സിന് പോയിരുന്ന് അതുകൊണ്ടാണ് ലേറ്റാആയെന്ന് പറഞ്ഞു
അല്ല ഇവർക്ക്ടീം ലീഡർ ഇല്ലേ അവരെന്ന് എന്തോസൈൻ വാങ്ങിക്കാനുണ്ട്
ഓഹ്
അങ്ങനെ ഓരോ ഓരോ സ്ഥലത്ത് നിക്കുമ്പോ അവിടുത്തെടീംലീഡർ സൈൻഇട്ട്കൊട്ക്കണം
ഉം അങ്ങനാണെന്ന് തോന്നുന്നു എന്തായാലും കുഴപ്പല്ലാ ഇങ്ങനെ പോവും പിന്നെ ശനിയാഴ്ച ഇവിടെ വരുന്നതാണ് അവർക്ക് ബുദ്ധിമുട്ട് കാരണം അവര് ഇവിടെ പീജിക്ക് നിക്കുന്നവരല്ലേ പിന്നെ അങ്ങ് വരണ്ടേ ശനിയാഴ്ച്ച
ആഹ് അവര് ബെസ്സ് പ്പ യൂസ് ചെയ്യുന്നില്ല പറയുന്നു അവര് കെസാർടിസി ആണ് ഇപ്പ യൂസ് ചെയ്യുന്ന്
പ്പ ഇല്ല കെസർ ടി പ്രിയദർശിനി ഡയറക്റ്റങ്ങ്റങ്ങാല്ലോ
ആഹ് അത് ശരിയാ
പ്രിയദർശിനി ഉണ്ടോണ്ട് ഇപ്പൊ കൊറേക്കെ ലാബു ആണ്
ഇന്ന് കൊറ പഠിക്യാഉണ്ട് വൈവൊക്കെ
എനിക്ക് എനിക്കുണ്ട്എനിക്ക് ഇൻജ ക്ഷൻസാണ് പഠിക്കാതന്നത് അതാ എന്തൊക്കെ പഠിക്കണമെന്ന് എനിക്കറിഞ്ഞുടായിര്ന്ന് അങ്ങനെ ഞാൻ പിന്നെ ചൈൽഡന് നിന്നാൾക്കു മെസ്സേജ് അയച്ച്നോക്കി എന്തൊക്കെ പഠിക്കണോന്ന് അപ്പ ഇന്റെ ടുത്ത് പറഞ്ഞു ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളും പിന്നെ അവരെസൈറ്റ് അങ്ങനെ കൊറെഎന്തരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പഴേ പഠിച്ച് വച്ചേരേ അപ്പം പിന്നെ ഫൈന്റ്ഔട്ട് തരും ഫൈൻ്ഔട്ട് ചെയ്ത് ഫൈൻഔട്ട് ഇത് എന്തെങ്കിലുഒക്കെ സൈൻ തരുവോ
ഓഹ് എന്റെപൊന്നോ
അഞ്ചു അഞ്ചു പ വിഷ്ണു സാറണെങ്കി അപ്പഅപ്പ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് നമ്മുടെ ചാറ്റ് ജി പി ടി യിലോ മറ്റേലോ മറിച്ചേലോ അപ്പതന്നെ കമ്പ്യൂട്ടർന്ന് കൊട്ത്ത് നമുക്ക് ഉത്തരം പറഞ്ഞാമതി പക്ഷെ അഞ്ചുമേം ഫൈൻ്റഔട്ട്‌തന്നാ നമ്മളാ എൻ ഐ സുൽ എവിടെ നോക്കാനാണ്
ആഹ് അത് ശരിയാണ്
പിറ്റേദിവസല്ലെ ചെന്ന് പറയാൻ പറ്റുള്ളൂ, അപ്പഎനിക്ക് അറിഞ്ഞൂട എങ്ങനെയാണ്
ഞാൻ എന്തായാലും ഇനിയിപ്പം പോയി വൈവക്കുള്ള പഠിക്കട്ട് നീ നീ നോക്കണെങ്കി പോയി നോക്ക് സമയം ഇല്ല ഇനി
ആഹ് ഓക്കെ ശരിയടി
ശരി ശരി